ഉം
ലോ
കേൾക്ക്ന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട് ങ്ങാ
ചായ ഒക്കെ കുടിച്ചോ അപ്പൊ ഫ്രീ ആയിട്ടിരിക്കായിരിക്ക ഉമ്മ മക്കളൊക്കെ സ്കൂളൊകും പോയി ഫ്രീ ആയിട്ടിരിക്കാവുംല്ലേ
ആഹ് അടിച്ചുവാരാണ്
ആഹ് ആഹ് ഞാന് മക്കളൊക്കെ സ് സ്ക്കൂള്ക്ക് പോയിട്ട് ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കാണ് രാവിലെ എണീച്ച് ണ്ടകി ഒരു ഓട്ടപ്പാച്ചില്ലല്ലേ ഒര്ഒയിവുല്ല ഇപ്പം ഇപ്പ പോയിട്ട് ഞാനൊന്ന് ആഹ് ഇക്ക് മൂന്നാള് മൂന്നാ മൂന്നാളും പോയി ഇപ്പ ചെറിയ ആള് പോയി അപ്പങ്ങനെ ഇരിക്കണ് അവരൊന്ന് നീ ട്ട് ചായ കുടിച്ച് ഫ്രഷായി കുളിച്ച് വരുമ്പോഴേക്ക് നമ്മക്ക് ടെൻഷന അവർക്ക് ആ വക ചിന്തൊന്നുല്ലല്ലോ അതിന്റെ എടല് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം സ്കൂൾക്ക് കൊ സ്കൂൾക്ക് ചോറും ഒക്കെ ആക്കി കൊടുക്കുമ്പോഴേക്ക്ന് നമ്മളാകെത എന്താ ക്ലിയർ കുറവാണല്ലോ ഇക്ക്ടി ണ്ടല്ലോ സൗണ്ട് ക്ലിയർ റേഞ്ച് ഇല്ലേ അവിടെ ആഹ് എക്കൊ അടിക്ക്ണ്ടല്ലോ ആഹ് ഇപ്പം കേൾക്ക്ണ് ണ്ട്ട്ടോ ആഹ് ഇപ്പ കേൾക്കാണ്ട് ഉം ഇപ്പൊ ചായൊക്കെ കടിച്ചോ ആഹ് ചായ ഒക്കെ കഴിച്ചോ എന്താ കടി ഉണ്ടാക്കിന്ന് സ്പെഷ്യലായി്ട്ട് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാ ഇന്ന് ഇപ്പോ സ്കൂളിൽ സ്പെഷ്യൽ ഒന്നും ഉണ്ടാവില്ലേ ല്ലേ എന്താ ആഹ് ആഹ് നമ്മള് ഫ്രീ ആവ്ണ സമയത്ത് ആഹ് അതല്ല രാവിലെ ഞാൻ സ് സ്പെഷ്യൽ ഉണ്ടാക്കിയോന്ന് ഉദ്ദേശിച്ചത് രാവിലെ
ആഹ് രാവിലെ
ആഹ് നമ്മളും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം തന്നെ സ്പെഷ്യൽ എന്തേങ്കലും ഉണ്ടാക്കോ ഉണ്ടാക്കൊള്ളു
ആഹ് അയ്ശരി
ചട്ടിനി ഇവിടെ ആൾക്ക് ചട്ടിനി പറ്റേയില്ല മക്കൾക്ക് അതേപോലെ ചെറുപയർ കടല അങ്ങനെയൊക്കെ വെച്ചിണ്ടെങ്കിലും ഇഷ്ടല്ല മീൻ മീൻകറി ആണെങ്കിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഞൻ അധികും എന്തോച്ചാൽ ചെയ്യാൻ മീൻകറി ഒക്കെ വെക്കും രാവിലെ തന്നെ മീൻ കറി വെച്ചിണ്ടെങ്കിൽ ഉച്ചത്തേക്കും രാവിലക്കും ആയല്ലോ വിചാരിച്ച് ച്ചിട്ട് അങ്ങനെ ആകും നമുക്ക് പണിഒരുക്കും പക്ഷെ മീനൊക്കൊ രാവിലെ ഉണ്ടാക്കി തിന്ന്ട്ട്ണ്ടകിൽ നമുക്കും റിസ്ക് ആണ് പണിയാണ് ഉം ഇരുന്നത്ത നയ് നാൾ ആഹ് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പളും പണിതന്നെ ആഹ് തലേ ദിവസം നന്നാക്കി വെക്കുകയാണെങ്കിൽ അപ്പോഴും പണി തന്നെയാണ് അപ്പൊ പണി നന്നാക്കി വെച്ച് വെച്ചാ നമുക്ക് പിറ്റേ ദിവസത്തെക്ക് എളുപ്പാണ് ഒരു സമയം മെനക്കട്ടാൽ ട്ടാൽ പിറ്റേ സമയം ആവുമ്പോഴേക്കും നമുക്ക് ഫ്രീ ആണ് ഒന്നിന് ഒന്നതായിട്ട് ഉം ചായക്കെ കുടിച്ചോ എന്നട്ട്
ഉം കുടിച്ചു ഇവിടെ ഒരാക്ക് ച ആഹ് ഒരാക്ക് ചട്ടിനി പറ്റൂല ഒരാക്ക് കടലക്കറി
ആഹ് പിന്നെ ചട്നി പറ്റൂ എങ്ങനെച്ചാ നമ്മള് അരച്ച ദോശ ഉണ്ടാവില്ലേ ഇഡ്ലി ദോശ അതിന്റെ കൂടൊക്കെണെിൽ ചട്നി നിർബന്താണ് അത് വേണം നമ്മള സാധാ ദോശടെ കൂടൊക്കെണെങ്കി പറ്റേല്ല അപ്പൊ പിന്നെ മറ്റേ ദോശടെ കൂടെ ആഹ് ചമ്മന്തി ചമ്മന്തി വേണം സാമ്പാറ് വേണം പിന്നെ ചട്നിയൊ ക്കെ വേണം അങ്ങനെക്കെ ഏയിട്ടെണ് കഴിക്കൊള്ളൂ ഓരോന്ന്ണ്ട കുമ്പ നല്ലതിലന്നെ എന്റെ മോളാണെങ്കിലോ ഒരു ഭക്ഷണോ ഒന്നും കഴ കൂല, അവള് പ്രസവിച്ചു കഴിഞ്ഞെ മുതല്ന്നെ ആറ് മാസ ആയിട്ടാണല്ലോ നമ്മള് കുറുക്കൊക്കെ കൊടുക്കാൻ തൊടങ്ങത്. ഞാനങ്ങനെ കൊടുത്തിട്ടുള്ളൂ ഞങ്ങക്കത്യാവശ്യം പാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആഹ് സമയതെന്നെ കുറുക്കൊന്നും കഴിക്കൂലായിരുന്നു എന്നിട്ട് ആഹ് ഏഴ് എട്ട് മാസമായപ്പോക്ക് പൊടിയരികഞ്ഞിയോ? ക്കൊ കൊടുക്കാൻ തൊടങ്ങിന്നു. എന്തെങ്കിലൊന്ന് കഴിക്കട്ടെ വിചാരിച്ചിട്ട് ഇന്ന്ട്ടൊന്നും കഴിക്കായിട്ട് പാലുടി മാറ്റിയിട്ടും കൊറെ കഴിഞ്ഞട്ടാണ് കുട്ടി എന്തേലും കഴിക്കാ തൊടങ്ങീക്ക്ണ് അപ്പല്ലരു രും ചോയിക്കും ചെലേ ചെയകാലൊ കുട്ടള്ക്ക് അപ്പാണോ ഇഷ്ടം അത കഞ്ഞിയാണോ? ചോറ് അപ്പൊ ഞാൻ പറയും ഇതൊന്നും കഴിക്കൂല പറഞ്ഞാ ചിലപ്പോ ആൾക്കാര് വിശ്വസിക്കും ണ്ടാവില്ല കാരണം എന്താച്ച നമ്മളൊന്നും ഒന്നും കഴിക്കാതിരിക്കൊ നോയ്ക്കും നമുക്കെല്ലാം അറിള്ളു കുട്ട്യോളൊന്നും കഴിക്കണില്ല ഒന്നും കഴിക്കൂലായിരുന്നു കുട്ടി ഇപ്പൊ സ്കൂൾക്കൊക്കെ പോക്ക് തൊടത്തി പിന്നെ അയിന്റെ മുന്നേ അങ്കൻവാടില് കൊറച്ചീസൊക്കെ കൊണ്ടാക്കി ഞാന് അപ്പൊ അവിടക്കൊക്കെ ആഹ് അവൾക്ക് കുട്ട്യേള കൂട്ടത്തില് കളിക്കാനൊക്കെ ഷട്ടായിരുന്നു. അപ്പോ വള് അവിടന്നൊ അവര് പറഞ്ഞഞ് കഴിക്കണണ്ട് കഴിക്കണണ്ട് അങ്ങനെ പിന്നെ കഴിക്കലൊടത്തി ചെറു പയറ് അങ്ങനെ ഇതൊക്കെ കഴിക്കലൊടത്തി ഇന്നാ തന്നെ നമ്മള് ച്ചി ക്കൻ ണ്ടാക്കി ബീഫ് ണ്ടാക്കി ബിരിയാണിയോ അല്ലെങ്കി നെയ്ച്ചോറ ങ്ങനൊക്കെ സ്പെഷ്യലൊക്കെ ണ്ടാക്കി കീട്ടുണ്ടെങ്കില് ആളുണ്ടല്ലോ നമ്മക്ക് ബു നല്ലൊരു ഭക്ഷണാണ്ത് കഴിക്കട്ട മ്മച്ചിക്ക് വാണ ച്ചിട്ട് വരാ അങ്ങനൊന്നും ഇല്ല്യ ട്ടാവള് അത് ഇപ്പളുല്ല കുട്ടിക്ക്. എ ഔ അങ്ങനത്തെരു ഫുഡ് ഫുഡിനോട് ആ ഒര അട്രാക്ഷനൊന്നും ഓൾക്കില്ല ഓളാ പോണ മൈൻഡിലങ്ങനെ പോവും. പ്പം മിഞാന്ന് ഇവിടെ എന്റെ നാത്തുവിന്റെ ഹസ്ബന്റും ഗൾഫ ഫിലായിരുന്നു അവിടെന്ന് വന്നപ്പോ അരോ വിൾ വിരുന്ന് വിളിച്ചിണ്ടായിരുന്നു. അപ്പൊ അന്നവൾക്ക് ക്ലാസ്സ്ണ്ട്. അപ്പൊ അത് മൊടക്കാനും പറ്റൂല അപ്പൊ അവടെ പറഞ്ഞയ ച്ചയ്ക്ക് ഓ ഞാൻ പറഞ്ഞു വരുമ്പത്തിനും ബിരിയാണി ൻ ണ്ടാവുട്ടോ? ഇബടപ്പ നല്ല കുക്കിയ്യും ഗസ്റ്റ്‌ ഒക്കെ വരുമ്പോപ്പേണ് ബിരിയാണിയക്കെ വെക്ക ആപ്പോ ഇപ്പപ്പാ വരുമ്പോത്തിന് ബിരിയാണിയൊക്കെ വെക്കാണ്ടിട്ടോന്നറഞ്ഞപ്പോ എന്താ പറീണ്റിയോ? അയിന് ഞ സ്കൂള്ന്ന് ലഞ്ച് കഴിച്ചാല് ക്ക് സ്കൂള്ട്ട് വന്ന വെശക്കൂലല്ലോ? അപ്പ ൻക്ക് വേണ്ടേ വെരൂല അങ്ങനെയുള്ള ആള മെയ്ന്റില് നല്ലാതെ നഞമ്മക്ക്
ക്കു ഷ്ടല്ല ണ്ടാവൂല്ല
ആഹ് ഒന്നും കുട്ടിക്കൊരു, ബിരിയാണിയാണ് താണ് ചിട്ടൊന്നും കുട്ടിക്ക് ഒരിഷ്ട്ടൊല്ല്യാന്ന്. നമ്മള് സാധാ മീൻ മീൻകറിടൊരു വെള്ളോ ഒരു ദോശ അല്ലെങ്കി ദോഷ ഒന്ന് മടക്കി പിടിച്ചിട്ട് അങ്ങനെ കടിച്ചിട്ടൊന്ന് കഴിക്കൊള്ളു. അല്ലാതെ ത് വാരി വലിച്ച് കഴിക്കേല്ലോ? സ്കൂള്ക്ക് ചോറൊക്കൊന്ന് പാത്രത്തിലാക്കുമ്പോഴക്കും ന്താണ് ആഹ് വേൺ ണ്ടാ വേണ്ട പറഞ് കാരിം അപ്പൊ ഞാൻ ചില ദിവസങ്ങളും ഞാൻ പറി ന്നാമ്മാട്ടി വേണ്ടെങ്കിൽ ആ അത്രി കൊറച്ചേന്നാക്കി കൊടുക്കുള്ളൂ അപ്പൊ വേണ്ടാന്നുണ്ടെങ്കിൽ മ്മാടുട്ടി കഴിക്കണ്ട കൊറച്ചപ്പ വേണ്ട തോന്നണ്ടെങ്കി കളഞ്ഞോണ്ടിട്ടൊന്ന്. അപ്പൊ എന്താ പിറ്റേ ദിവസം സ്കൂളട്ട് വന്നേയ്ക്ക് പറഞ്ഞത് ഇമ്മച്ചി വേണ്ടെങ്കി മ്മക്ക് കളഞ്ഞോള പറഞ്ഞകുണുല്ലെ കഴിക്കണ്ട പറഞ് അപ്പൊ ഞാൻ കൊറച്ച് കളഞ്ഞു ട്ടോന്ന് അപ്പൊ എങ്ങനെലും കൊണ്ടോയി ട്ടുണ്ടെങ്കി അത് കഴിച്ചോട്ടേ ചാരിച്ച് പറഞ്ഞതാണ് ഞാന് പക്ഷെ അവരിത് മനസ്സിൽ വെച്ചിട്ടിരിയ്ക്കയാണ് അവൻ വന്നേയ്ക് പറയാണ് മ്മ ഞാനെ മ കു പറഞ്ഞല്ലേ വേണ്ടങ്ക കഴിക്കണ അപ്പ ഞാൻ കുറച്ച് കളഞ്ഞിക്കുണു ട്ടൊ അപ്പൊ പിന്നെ അയിനോട് എന്താ പറയാ ആക രണ്ട് ഒരു സ്പൂണ് ചോറെ ആക്കുള്ളൂ, അതാണ് കുട്ടികളക്ക അവസ്ഥ.
ഉം
അവിടെങ്ങനെ കുട്ടികളൊക്കെ?
ആഹ, ഇവിടെ രണ്ടാള് മൂത്തത് രണ്ടാണ് ഒരു പെണ്ണു ആണ്. പെണ്ണ് എട്ടാം ക്ലാസ്സിലു, മറ്റോരു രണ്ടാളും പിന്നെ പഠിക്കാൻ പോയിട്ട്.
ഉം, പിന്നെ ഇപ്പ ഇന്നലെ പിന്നെ ഒരു സമ്മാനം കിട്ടികണ്, ഒരു ഒഴിവുണ്ടായിട്ടില്ല. ഇവിടെ പറമ്പക്കു പോയതാണ് ഇപ്പിമ്മക്കെ, അപ്പൊ പ പണി. ക്കാരുണ്ട് പറമ്പില് തെങ്ങ് തുറക്കാനൊക്കെ വേണ്ടീട്ട്. അപ്പൊ കഞ്ഞീറ്റ് പോയതാണ് ഉമ്മ. കഞ്ഞേറ്റ് പോയക്ക് കഞ്ഞേറ്റ് വെഴുക്കീയിട്ട് ഇന്റെ കാ കൂ എന്താ ബൈക്കിൽ കൊണ്ടാക്കി കൊടുത്തവടെ ഇറക്കി കൊടുത്തു. അവര് കടേക്ക് പോവാൻ വേണ്ടിട്ട് മ്മാനെ ഇറക്കി കൊടുത്ത തുമ്മ പറഞ്ഞു ഞാൻ കൊണ്ടേയ്ക്കോള ജ്ജി പോയിക്ക പറഞ്ഞപ്പൊ അവര്ങ്ങട് പോരും ചെയ്ത്. അപ്പൊ ഈ മഴയി തൊക്കല്ലേ, പുല്ല്ല് വെഴുക്കിയിട്ട് കാല് വഴുക്കിയിട്ട്... കാലിന്റെ ഇവിടെ പൊട്ടിക്ക്ണ്. അത് വീക്ക്ങ്ങനെ വേ പന്ണ്ട് ക വന്നേക്ക് തയിലൊക്കെ തേച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ സമ്മയിച്ചില്ല, വേണ്ട വേണ്ട പറഞ്ഞ വൈകുന്നേരം ആയ പുഴക്കുണ്ടല്ലോ, കാല ആകെ വീങ്ങി വീർത്തിട്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടി വന്ന്, ഇങ്ങെട്ട് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കാണ്. അവിടുന്ന് കൊറച്ച കഴിഞ്ഞേക്കെന്നെ ആ പൊട്ടുണ്ട്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞേൽക് അടുത്ത ആള് വഴുക്കിയതാണൊന്നും പറഞ്ഞിട്ട് ഇപ്പ മ്മ മൂട മടാള് നല്ലം മൂർച്ചാക്കി കാച്ചിയതല്ലേ, അത് കഴിയുമ്പോ തോലൊ വട്ടുമ്പോ കൊണ്ട്.. നമ്മള വെരല് ഉണ്ടാവൂല പറയ, അത്രക് മൂർച്ചള്ള മടാളാണല്ലോ. ഇതൊന്ന് ചെ വഴുക്കിയതെന്താന്നറിയില്ല വഴുക്കിയേക്ക് കൈമ തട്ടിയിട്ട് രണ്ട് വെരല് നടു ത്ത രണ്ട് വെരലിണ്ട് എന്തായിക്കണ്ച്ചിട്ടാ. അത് മുറിഞ്ഞ് ചാടീട്ടില്ല്യാന്നൊള്ളു എന്നിട്ട് അത് കെട്ടീക്കണ്. കെട്ടീട്ട് ഒന്നരാടം ഇഞ്ഞയ്നെ കൊണ്ടോവണം ഇതിനേറ്റ് ഇന്നലെ പോയിട്ട് പോവണ്ട പോവണ്ട പറഞ്ഞിട്ട് വൈന്നാരണ് ഇന്നലെ ഞായറാഴ്ച്ചയല്ലേ വൈന്നാരം ഡോക് ക്ട്റടുത്ത് പോയി എക്സറ എടുത്ത് ഒക്കെ ഇതായി വന്നപ്പത്തിന് ഒര് എത്ര സമയായിരിക്കണ്ച്ചിട്ട് ഒരൊഴിവും ഇന്നലെ ഇണ്ടായിട്ടില്ല. പാതിര പന്ത്രണ്ട് മണീറ്റെ ആയിക്കണു ഒന്ന് കെടക്കുമ്പ കടന്നിട്ട് ഇനി നേരം വെളുത്ത പിന്നെ നാർത്ത് എനീക്കണ്ടേ കണ്ണിന്റെ പോള പൊന്തല്ല അങ്ങനെ കിട ക്കേർന്നു കണ്ണിന്റപ്പ നീക്കണ്ടേച്ചിട്ട് നീച്ചതാണ് ഞാൻ അപ്പൊ കുട്ടികളൊക്കൊന്ന് പോയിട്ട് ഞാനഞ്ഞി ഒന്ന് കൊറച്ചേരം റിലാക്സ് ചെയ്യട്ടെ എന്നിട്ട് നീക്കൊള്ളു വിചാരിച്ചിട്ട് അങ്ങനേ കിടക്കാണ് നമുക്കും വേണ്ടേ നമ്മള ശരീരം ഒന്ന് ഫ്രീ ആക്കീട്ട്. ആഹ് അതന്നെ കെടന്ന് കഴിഞ്ഞാ പിന്നെ അങ്ങനെ കെടക്കുവ. അതന്നെ എള്ളത് ഞമ്മളെ പണികള് നട ക്കൂല. അപ്പത്തിന് കഴിയുമ്മണേ മുന്നെ പിന്നെ മക്കള് വരാറുവായി പിന്നെവിട നേരം പിന്നീ ഒട്ടപ്പാച്ചിലന്നെ ഓൽക്ക് തിന്നാൻ കൊടു ക്കല് ഓല കുളപ്പിക്കല് ഓലിക്ക് ചായ എടുക്കല് എന്നാ നല്ലം പോലെ തിന്നണ മ ക്കളാണെ ഇമ്മക്കാണ്ട് വെച്ചോട്ക്ക ഇത് തിന്നൂല്യ വാരി കൊടുത്താലും തിന്നൂല അതാണ് പ്രാന്ത് നമ്മളൊക്കെ നല്ല രീതിക്ക് ഇണ്ടാക്കി കൊടുത്താ മക്കള് നല്ല രീതിൽക്ക് കഴി ക്കണം ഇത് കഴിക്കാനാണ് ബാക്കില് അതാണിള്ള മലക്ക.
ഏഹ്
കയ്ട്ട് ഇങ്ങനെ പോണ്. ഇഞ്ഞിപ്പൊ നാളെ ഇഞ്ഞി വില്യാ അപ്പ വിചാരം ഓരോ ദിവസം ഓരോ എന്താ എന്താച്ചിട്ട് ഇങ്ങനെ മനസ്സില് കണകൂട്ടി നടക്ക്യാണല്ലോ. ഇപ്പം നാളിപ്പൊ ഇതേപോലെ സ്കൂൾല് മീറ്റിംങ്ങാണ് അപ്പൊ അങ്ങോട്ട് പോണം അത് സ്കൂള് കട ക്കണ് ബസ് വണ്ടി വിളിച്ചിട്ടന്നെ പോവും വേണം ആട്ടാണെങ്കി എപ്പളും ബസ് സിള്ള ഏരിയല്ലേനും വണ്ടി വിളിച്ച് പോയി ആ വണ്ടി ഇങ്ങട്ട് പറഞ്ഞയച്ചിട്ട് പിന്നെ അടുത്ത വണ്ടി വേറെ വിളിച്ചിട്ട് വേണം അങ്ങട് അവിടുന്ന് ഇങ്ങട് വരണെങ്കില്. മീറ്റിങ്ങ് പോവാതിരു ക്കാൻ പറ്റൂല നിർബന്ധയിട്ടും വരണംന്ന് പറഞ്ഞിട്ട് ടീച്ചറാണെങ്കില് മെസ്സേജ് ചെയ്യണു ഉണ്ട് അപ്പൊ ഇപ്പൊ മോനെ പുതിയ സ്കൂൾക്ക് വെട്ടി ചേർത്തതാണ്. ടീച്ചേഴ്സിനൊന്നും അങ്ങനെ കാര്യായിട്ട് അറിയണില്ല നമുക്കറിയില്ല അതി ഫോണിക്കൂടെള്ള ബന്ധല്ലേ ഒള്ളു അപ്പൊ നേരി കാണാ നാണ്‌ കണ്ട് സംസാരിച്ച ഞമ്മള് നല്ലന്നെയാണ് ഈ മഴ ഇതൊ ക്കാവുമ്പൊ വണ്ടി വിളിച്ച് പോണതൊക്കെ ആലോയ്ക്കുമ്പോ നമ്മ ക്ക്‌ ഇതു ഇല്ല ഭയങ്കര ചെലവുവാണ്
ആഹ്
അങ്ങട്ടും ഇങ്ങട്ടും ആവുമ്പോ തന്നെ വ വണ്ടിക്കൂലി അതൊക്കെ നോക്കണം പിന്നെ എന്റെവിടുന്ന് ഇളേച്ചിയുടെ എളേച്ചന്റെ കുട്ടി ഉണ്ട് എളേച്ചി ഇണ്ടാവും ഓള് ക്കാണേ ചെറിയ കുട്ടിയാണ് അപ്പൊ അതാണെങ്കി ഒരു ഭാഗത്ത് നി ക്കൂല ഓടിട്ടും ചാടിട്ടും ന്നർഞ്ഞ പോലെ എല്ലോട്ത്തും കേറി മറിഞ്ഞിട്ടാണ് പത്താള് വെച്ച് നോക്കിയാലും ഓളെ നോട്ടെത്തൂലാര്ന്ന് ഞങ്ങള് അങ്ങനത്തെ പോക്കരിയാണോള് അപ്പൊ എല്ലാരെടേലും ഒരു ചെറുതായ പ്പെല്ലാരും അങ്ങനെ ലാളിച്ചിട്ടേ ഓളിവിടെ കണ്ട ഞ ങ്ങളൊരു ഒരു കോംബോണ്ടില് മൂന്ന് വീടാണ് അപ്പൊ ഒരു ലന്നെ ഇങ്ങനെ ഇവിടെ വന്നട്ട് വിളിക്കും തത്തമ്മ അവിടെ വന്നിട്ട് വിളിക്കും തത്തമ്മാ കുട്ടികളോരുത്തരാട്ട് വിളിച്ച് ഇങ്ങനെ നടക്കും ഇവിടുന്നും കഴിക്കും ഓള് അങ്ങനെ കഴിക്കോക്കെ ചെയ്യും ഇവിടിന്നൊന്ന് കഴിക്കും അപ്പറത്ത് പോയിട്ട് അവിടെ പോയിട്ട് എന്തേലും മേടിക്കും എന്നിട്ട് ഇപ്പുറത്ത് കൂടെ ഞമ്മളെ ചെരു പ്പെവിടെങ്കിലും കെടക്കെണ്ടേ ആരെ കാലിമേ ച്ചത് വേടിച്ചു കൊണ്ടന്നിട്ട് നമ്മക്ക് കൊണ്ടന്ന് തരും ഒരാളെ തമ്മിൽ എടുക്കാനൊന്നും അയക്കൂല ഓള്ക്കെല്ലാരതും പറ്റും നമ്മളത് ഓള് ക്കെല്ലാർതും പറ്റും ഓളതരാണത് എന്തേലും ഒരു ചെറിയ സാധനം എന്തേലും ഇണ്ടെ അപ്പവേടിക്കും അങ്ങനൊക്കെ ഓരോ കുട്ടിക്കുറു താണ് ഒര് സാധനങ്ങള് ആഹ് ന്നായിക്കോട്ടട്ടോ
ആഹ് ശരി ശരി ശരി ആഹ്